ആഹ ന്താണ് സുഖല്ലേ ആ കേക്കണ്ട് കേക്ക ആ ആ പിന്നെന്താണ് ഭക്ഷണക്കെ കഴിഞ്ഞാ?
ആ ഭക്ഷണം കഴിച്ചു.
ആ, ആ, ആ, ആ ന്ത, ആ എ, ആ പച്ചക്കറിയാണ്ല്ലേ.
ആഹ് പച്ചക്കറിയാ. അവിടെന്തെരുന്നു?
ആ വ്ടെ മീൻകറിയാര് ന്ന്. ചോറും മീംകറീം. ആഹ പിന്നെ ഉം. മീന് ചാള.
ആഹ് അയ്ശെരി എങ്ങനെകറിവെച്ചേ?
ഇങ്ങനെ മൊളകിട്ടാണ് കറി വെച്ചത്.
ആഹ് മൊളക് കറി എങ്ങനെ ഇങ്ങള്ണ്ടാ
ആ അതന്നെ, ആ അതന്നെ, അതന്നെ ആ സവാളേം, പച്ചമൊളക്, വെളുത്തുള്ളി ആ പിന്നെ ഇഞ്ചിട ല്ല ഇഞ്ചി ആ ഭർത്താവിന് ഇതാണ് ഇ അലർജിയാണ്.
ആഹ്
അപ്പൊ അത് നാ ഇഞ്ചിടാറില്ല പിന്ന അത ക്കിട്ടും മ, മഞ്ഞപ്പൊടിയും മൊളക്പൊടിയക്കിട്ട് ശരിയാക്കും.
ആഹ് അയ്ശെരി.
പിന്നെ ഉപ്പും പുളിയിടും ആ ഇല്ല, ഇല്ല.
ആഹ പുളി ഏതാ ഉപയോഗിക്കല്?
കൊടംപുളിയാണ്, കൊടംപുളിയാണ് ആഹ് നിങ്ങ ഏതാ ഉപയോഗിക്കണ?
ഞങ്ങളിപ്പോ വാളംപുളി ആണ് മുമ്പ് കോടംപുളി ഉ, ഉപയോഗിച്ചിരുന്നു.
കൊടംമ്പുളീന്റെ രുചി എല്ലാവര്ക്കും
ഉം ഇ ഇഷ്ടാവൂലല്ലെ. ആഹ്, ആ. ഈ ബാത്തൊക്കെ എല്ലാരും കൊടംപുളിയാണ് ഉപയോക്കണത്.
ഉം ഓരോ നാട്ടില് ഓരോരുത്തര്
അ അതെ, അതെ അല്ല ആ അതെന്നെ, അതന്നെ, അതന്നെ. പിന്നെന്താണ്. എല്ലാരും എന്തെയ്യണ് വീട്ടില്?
ആഹ് എല്ലരും കുട്ടികളൊക്കെ അവ അവിടവിടായിട്ട് കളിക്കുന്നുണ്ട്. ഓരോരുത്തര് ഓരോതില് അപ്പോക്കെ ഫ്രീ ടൈമ് അല്ലേ അപ്പോ പിന്നെ ഫോണിലും ആ, അതെ.
ഞ്ഞി വൈന്നേരം കേറിയാ മതി ഇഞ്ഞി
ആഹ് വൈകുന്നേരം അടുക്കളെകേറണം എന്തെങ്കിലൊക്കെ ആ ആഹ് എന്നൊന്നുണ്ടാ
ആഹ്, ആ ഇണ്ടാക്കും അതന്നെ, അതന്നെ. ഉം ഞാനും അതെ അങ്ങനെതന്നെണ്.
ആഹ്
ഉ, ഉ പിന്നെ ഹസ്ബൻ നാട്ടിലാണ?
ആഹ് നാട്ടില്ണ്ട്.
ആഹ് എന്താ ഇവിടെ ആ നാട്ടിൽ തന്നെ
ആഹ് അയ്ശരി പിന്നെ വീട്ടിലാരൊക്കെണ്ട്?
വീട്ടില് ഇപ്പം ഞാനും മോളും പിന്നെ ഉമ്മണ്ട്. ഇക്കാടുംമ്പണിത് ആ മോള് പ്പ ഡിഗ്രിക്ക് പഠിക്കെണ്.
ആയൊ അത് ശരി ഇപ്പൊ ഡിഗ്രി ഏത് ആ ഏത് വർഷം?
ഇപ്പോ സെക്കന്റിയറ്.
ഞ പ്പംന്താ ഡിഗ്രി നാല് വർഷം ആക്കിയിക്കണല്ലോ അല്ലേ.
ആഹ് അതന്നെ നാലാമത്തെ വർഷം പോണില്ല. നമുക്ക് വേ വേണങ്ങി എട്ക്കാ വേണങ്ങി എട്ക്കണ്ട അങ്ങനെ, അങ്ങനെണ്. ആഹ് അപ്പം പോൺ നാലാമത്തെ വർഷം പോണില്ലാന്ന് പറഞ്ഞ്
ആഹ് ആഹ് ആശരി നാലാമത്തെ വേണമെങ്കിൽ മതിയോ
ആ വേ ആ അങ്ങനെയുണ്ട് പിന്നെ ന കൊല്ലം ചെയ്യുന്ന അങ്ങനത്തെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ മിക്കൊരു മൂന്നാമത്തെ കൊല്ലം തന്നെ ഇതാവൂന്ന് പറഞ് ആഹ് നാലാമത്തെ പറ നിക്കൂല ഉം ഉം ഉം ഉം ഉം കഴിഞ്ഞ കൊല്ലം തൊട്ടാണ് അതിനന് മുമ്പ് മൂന്ന് വർഷം ഉണ്ടായള്ളു. ഉം ഉം പിന്ന ആഹ് പിന്നെ ഹ് പുറത്തൊക്കെ പോവാറില്ലേ
ആഹ് പുറത്ത് പോവാറുണ്ട്പ്പ പ്പോ ഈ മഴക്കാലം വന്നതിനന് ശേഷം സ്കൂള് തുറന്നതിന് ശേഷം പോ ട്ടില്ല അതിന് മുമ്പൊക്കെ പോയിനു ആഹ ഇഷ്ടപ്പെട്ട ങ്ങള് ഇഷ്ടപ്പെട്ട സ ആഹ് വീട് ഇഷ്ടപ്പെട്ട സ്ഥലൊക്കെ ഇവിടെയ പോയത്
എങ്ങും വാണോം ഏഹ്പത്തോല്ലം മുമ്പ് ഗൾഫിൽ പോയിട്ടുണ്ടായി.
ആ ഏത് നാട്ടില് ദുബായിലോ
ആഹ ദുബൈല് മ മക്കളൊക്കെയിട്ട് പോയത് ഉം രണ്ട പ്രാവശ്യം പോയി. ഉം അത്തന്നെയ പിന്നെ നിർ ത്തി പോന്നു പിന്നെ ഇപ്പ ഏഴു വർഷമായിട്ട് നാട്ടിലുണ്ട്. ഉ ഉ
കണ്ടു
കണ്ട് അത തന്നെ അത തന്നെ അതെ പിന്നെ കൊറ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും കാണാനൊന്നും പറ്റിയില്ല
ബുർജ് കലീഫ്ക്കെ കണ്ടോ
ആഹ അതൊക്കെ കണ്ട്
ആ ശരി അവിടെ എത്ര നിന്നു പോയിട്ട് രണ്ട പ്രാവശ്യം പോയിട്ട്
രണ്ട് പ്രാവശ്യം ഓരോ മാസം നിന്നള്ളൂ
ആ എന്നാലും അവിടെ കാണാനുള്ളതൊക്കെ കണ്ടല്ലോ.
ആ അത തന്നെ അത തന്നെ ഒരാ അഴത്ത പ്രാവശ്യം പോ ഇപ്പൊ നാല്പ്പത് ദിവസം നിന്നു
ആ അത് ശരി വെക്കേഷൻ ആവൂല്ലേ
ആഹ് പിന്നെ രണ്ടാമ പ്രാവശ്യം പോയപ്പോ ഇരുപത്തെട്ട് ദിവസം
ആഹ് അത് ശരി എന്നാൽ അവിടെ എന്തരുന്നു ഹസ്ബൻഡന് എന്തേനുയിരുന്നു അവിടെ ജോലി
ഏഹ് അങ്ങനെ ഡ്രൈവർ ആയിരുന്നു.
ആഹ് അത് ശരി പിന്നെ ഇപ്പ നാട്ടില് എത്രായി സെറ്റ് ചെയ്തിട്ട്.
ഏഴ് ഏഴ കോല്ലായി
ആഹ് അപ്പൊ നാട്ടിലെന്താ ജോലി നോക്കണ
ഇത് തന്നെ ഇത് തന്നെയാണ് ഡ്രൈവർ ജോലി തന്നെയാണ്. അത് പിന്നെ സ്വന്തമായിട്ട് ബിസിനസ ഒക്കെ ചെയ്തപ്പ അതൊക്കെ പൊളിഞ്ഞു പോയി.
കടം വന്നോ
ആഹ അപ്പൊ വണ്ടി എടുത്തു സ്വന്തമായിട്ട് അങ്ങനെ ഇതായതാണ്. ആഹ് ആഹ് പിന്നെ പിന്നെ പോവാൻ പറ്റീല്ല
ആഹ് അത് ശരി അങ്ങനെ ഒന്നുംല്ലേ ആഹ് അത് ശരി
മക്കള് ഒരു മോനല്ലേ
ആഹ് ഒരു മോനും ഒരു മോളുണ്ട്.
ഓ ആഹ് മോള് എത്ര അത് എത്ര എ എത്ര വയസ്സായി.
മോള് എട്ട് വയസ്സ്
എട്ട് വയസ്
ഓന് ആറ് ആ ആറ് എട്ട് ആവുണൊള്ളൂ ഏഴേ മുക്കാലായി
അ അ ആ മോ മോളപ്പമോളപ്പോ നാലിൽ പഠിക്കായ്രിക്കുംല്ലേ
അല്ലയ് നാലിലൊന്നും എത്തീട്ടില്ല രണ്ടില് എത്തീട്ടൊള്ളു എൽ കെ ജി യൂ കെ ജിം കയ്ഞ്ഞു ആ
അ ആ ഫസ്റ്റും സെക്കന്റുംല്ലേ ആ എത്തിട്ടൊ ഇണ്ടാര്ന്നു ഇപ്പാ നല്ല വെയിലായി
ആ ഇവിടെ ഇന്ന് കൂടുതലും മഴന്നെര്ന്നൂ പ്പാ അതിനടേയില് ചെർതായി
ആ അതന്നെ അതന്നെ ഇന്നലെ ഫുള്ള് മഴര്ന്ന്
ആ ഇന്നലെ ഫുള്ള് മഴനേര്ന്നു വെള്ളിയാചെന്ന് വിചാരിച്ച്ട്ട് ഇന്നലെ വെയ്ലെ ഇണ്ടായ്ട്ടില്ല
ആ അതന്നെ അതന്നെ നല്ല വെയ്ലാര്ന്നു പിന്നെ ഉം എല്ല് ഇല്ല അങ്ങൻത്തോ എല്ല് ഇല്ല
നമ്മള് കേരളത്തില് സ്ഥലങ്ങള് എവടക്കെ പോയിട്ട്ണ്ട്
ഉം തിരുവൻന്തരത്ത് പോയിട്ട്ണ്ട് പിന്നെ കാ കാസർകോ മംഗലാപുരം പോയിട്ട്ണ്ട് പക്ഷെ അത് കാസർഗോഡ് കയ്ഞ്ഞ്ട്ടാണ്
ആ മങ്കിലാപുരത്ത് എന്തെര്ന്നു കാണാന്
അത് കല്യാണ്ത്തിന് വന്നതാണ് ആ ആ കല്യാ അവടെ വന്ന് ഞങ്ങ ഒരു ദിവസം ഒന്ന് സ്റ്റേ ചെത് പിറ്റേസം കല്യാണം കഴിഞ്ഞ് ആ അന്ന് രാത്രിന്നെ ട്രെയിൻ കേറി അങ്ങനെ ഉം ആ ഇല്ല ല്ല അത് ഉമ്മാക്ക് സുഖാര്ന്ന് ഇങ്ങനെ ക്യാൻസറിന്റെ അപ്പാ അയ്ന് ആ ആർ സി സി പോളിതാണ് ആ അ അതന്നെ തന്നെ പ്പാ അവടെ നിന്ന് പോയ്ട്ടില്ല ആ ആ ഇല്ലല്ല ആ പോയ്ട്ട്ണ്ട് മൂന്നാറ് പോയിട്ട്ണ്ട് വാഗമ്മം പോയിട്ട്ണ്ട് ആ നെലിയാമ്പതി പോയ്ട്ട്ണ്ട് ആ നല്ല ആ നല്ലാ അക്കെ ഹീ ഹീലേറിയെണുള്ള പശേ ഒക്കെ നല്ലതാണ് ഉം ആ അടിപൊളിയാണ് ഉ ഉം പിന്നെ മൂന്നാറ്
വാഗമണ്ണൊക്കെ മ്മള് സിന് മയിലൊക്കെ ഇങ്ങനാ
ആ അതന്നെ പിന്നെ കൊറെ മുമ്പ് ഊട്ടി പോയ്ട്ട്ണ്ട് അത്രേ ഒള്ളു ഊട്ടിയില് ആ ഉം ഉ പോയ്ട്ടില്ല അതന്നെ അതന്നെ ഉം പിന്നെ പിന്നെ അഹ് പിന്നെ ട്രെയിനി കൂടെ അങ്ങടും ഇങ്ങടും പോവുമ്പോ കാണുന്നല്ലാണ്ടെ അങ്ങനെ കണ്ട്ട്ട്ലാ
ആ ട്രെയിനില് എവ്ട്ക്കെങ്കിലും പോയാ തന്നെ കു കൊറെ സ്ഥലങ്ങളായില്
കാണാ പറ്റും അതന്നെ അതന്നെ ഇപ്പ നിങ്ങന്നും മംഗലാപുര ഇവിടെന്നോട്ട് മംഗലാപുരം വരെയും ഫുള്ള് കണ്ട് പിന്നെ തിരുവൻന്തരം വരെ അങ്ങട് അങ്ങനെ കൊറെ കണ്ട് പിന്നെ തിരുവൻന്തരത്ത് പോയപ്പന്നെ കന്യാകുമാരി കേക്ക് കന്യാ
പോയോ
ആ ഉമ്മേട്ട് പോയി അപ്പൊ അങ്ങനെ കന്യാകുമാരിക്കെ കണ്ട്
അതോ അവടെ എങ്ങനെണ്ട് ഞാൻ കണ്ടില്ല
ആ നല്ല നല്ല രസള്ള സ്ഥലം
ഉ എന്താണ് അവടെ പ്രത്യേകിച്ച് കാണാന് എന്താള്ള്
അത് നമ്മ കടപ്പുറള്ളാ ഫുൾ ലാസ്റ്റ് ണ്ടാള്ള അത് കഴിഞ്ഞ് നമ്മുക്കൊരു ബോട്ട് വരും ബോട്ടിൽക്ക് കേറി ആ മറ്റേ സ്വാമി വിവേകാനന്ദന്റെ ഇതില്ലേ ആ സ്റ്റാച്യു അതി കേറ അപ്പം മൂന്ന് സ്ഥ മൂന്ന് കടലും ഒന്നിക്കണ സ്ഥലാണത് അറേബ്യൻ സീയും ആഹ് നമ്മളുടെ ബേ ഓഫ് ബംഗാളും ബേ ഓഫ് ബംഗാൾ പിന്നെ അറേബ്യൻസി പിന്നെ വേറെ ഉണ്ടല്ലോ ഒരെണ്ണം കൂടെ
ആഹ് ആഹ്
ഉഹ് ഇന്ത്യൻ ഓഷ്യൻ ആ അങ്ങനെ മൂന്ന് സ്ഥലം മൂന്ന് കടലു ഒന്നി ക്കണ സ്ഥലാണത്
ആഹ് അത് ശരി.
ആഹ് അപ്പൊ ആദ് മോളീന്ന് ആഹ് അപ്പൊ അത് കാണാൻ നല്ല രസാണത്.
ആഹ് ശ
ആഹ് ആ ആ ആ ആ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായി അത് കണ്ടിട്ടില്ലേ ആസ് ഇത് കണ്ടേ ആ എന്തുട്ടന് ഇതിന് പറയണത് മലയാളത്തില്, സ്റ്റാച്യു ന് മലയാളത്തില് എന്താ പറയണ?
ഏതിനേ?
സ്റ്റാച്യു ആ സ്വാ സ്വാമിവിവേക് കാനന്ദന്റെ സ്റ്റാച്യു ഉണ്ടാവൂലേ കണ്ടിട്ടില്ലേ കൈ കന്യാകുമാരിയില് കണ്ടിട്ടില്ലേ അത്?
ഞാൻ കന്യാകുമാരി കണ്ടിട്ടില്ലേ.
അല്ലാന്ന് ടി വിയിലൊക്കെ കാണാല്ല.
ആഹ് ടി വിൽ പക്ഷെ എനക്ക്ത് അത്ര ഐഡിയ പോരാ.
പോരാലേ ആഹ് മ്ഹ് പക്ഷെ നല്ല ഭംഗിണ്ടത് കാണാന് പിന്നെ അവിടെ കറണ്ടൊക്കെ പോവാറുണ്ടാ?
ആഹ് അപ്പൊ മഴ വന്നിന് ശേഷേ ഇടക്കിടക്ക് പോവും. അപ്പ പിന്നെ കാറ്റും, ഇപ്പൊ ആദ്യം മട മഴേടെ തുടക്കത്തില് ജൂണില് ഫസ്റ്റ് ഒക്കെ ഓ എപ്പളും ഇടിയും മിന്നൊക്കം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ജൂലൈയും ജൂണ് ലാസ്റ്റ ഒക്കെ ആയപ്പോ
ആഹ്
ഈ മഴയണ്ട എന്ന് വിചാരിച്ചി്ട്ട് മഴയടൊക്ക് ഉണ്ടന്ന് വിചാരിച്ചിട്ട് ഇടീം മിന്നലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ അത്ണ്ടാവുമ്പോളാണ് പിന്നെ കറന്റ് പെട്ടെന്ന് പെട്ടെന്ന് പോവ.
ഇപ്പ ഇടിമിന്നല ഒന്നുമല്ല ഓ തുടക്കം ഭയങ്കര ഇടിമിന്നലൊക്കെ ആയിരുന്നു. മെയ് മാസത്തിലൊക്കെ മ്ഹ് മ്ഹ് ഇപ്രാവശ്യം ചൂടും നല്ലോണായിരുന്നു.
മ്ഹ് അതെ പക്ഷെ ഈ പ്രാവശ്യം മഴ നല്ല കുറവാ.
ആഹ് ഭയങ്കര കുറവു അതല്ലെ അല്ലെങ്കിൽ സ്കൂളൊ ക്ക കോളേജൊക്കെ തൊർക്കുമ്പോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും ഇന്ന് നാളെ കോളേജ് ഇണ്ടാ സ്കൂള ഇണ്ടാ എന്തെങ്കിലും ഇപ്പൊ ഈ പ്രാവശ്യം അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല
ശരിയാ ഇപ്രാവശ്യം ഭയങ്കര സ്ലോ ആണ്.
ആ അതന്നെ ആണ് ഒട്ടും മഴയില്ല.
ആഹ് തീരെല്ല എന്താ പറ്റി മഴക്കാല ക്ക് മഴ ഉണ്ടായാലുള്ളൂ ഞമക്ക് പിന്നെ വേനൽക്കാലത്ത് വെള്ളവും കാര്യങ്ങളും
ആഹ് അതന്നെ അതന്നെ അതന്നെ
ഇപ്രാവശ്യം എന്താണ് ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അല്ല അതിന്റെ മുമ്പത്തെ പ്രാവശ്യമല്ലേ വയനാട് ദൂരന്തൊക്കെ ഉണ്ടായത് മഴ കൂടിയിട്ട്
ഓഫ് അത് ഭയങ്കര പാടായിരുന്നു പഠിച്ചു
അത് ആഗസ്റ്റ് മു പ്പിനാരുന്നു തോന്ന്ണ്ടല്ലേ അത് ഉണ്ടായത് ആ രണ്ട് വർഷം ഈ ആഗസ്റ്റ്ക്ക്. ആ രണ്ടു വർഷം കൈഞ്ഞ വർഷം പിന്നെ വല്യ ദുരന്തങ്ങളൊന്നും ഉണ്ടായി.
അതന്നെതന്നെ ഇപ്രാവശ്യം ഒന്നും ഇണ്ടാവല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലേരന്നു അത്‌.
ആഹ് ഇരത്ത്ന്നാല് പഷേ രണ്ടായിരത്തിരുവത്തഞ്ച്ല് വല്യ പറയത്തക്ക ഒന്നും ഉണ്ടായി.
ആണാ അപ്പൊണ്ട കൂട്ടാര്ത്തി. ക്കെ വ വയനാടൊക്കെ പോയിട്ടുണ്ടായി അപ്പൊ അവര് പറയു ആ സ്ഥലൊക്കെ കാണുമ്പോ ബൈങ്കര വെഷ് മോണെന്ന് പറയും.
ആഹ് അവിടെ ഉരു ഉരുൾപൊട്ടി പോയ സ് സ്ഥലങ്ങൾല്ലെ.
ആഹ് അതന്നെതന്നെ അപ്പാ ആ സ്കൂളും കണ്ട് ആഹ്. സ്കൂളും കണ്ടന്ന് പറഞ് ആ പാൽ ആ മിൽ ആ പട്ടാളക്കാര്ണ്ടാക്കിയ പാലം. അത് കണ്ട്ന്ന് പർഞ്ഞ് പിന്നെ. എന്തുട്ടണ് ആ ഒന്നിച്ച് മറവചെയ്തില്ലേ ആൾക്കാരെ ഒ ആ സ്ഥലം. അതൊക്കെ കണ്ടന്ന് പറഞ്ഞ്.
ആഹ് അത് ശെരി.
ഉം അപ്പൊ ബൈങ്കര വെശ്മായിന്ന് പർഞ് കണ്ട്.
കണ്ട്ട്ട്ല്ലേ അപ്പ അടെ പിന്നെ പുതിയെ സ്കൂളും കാര്യങ്ങളൊക്കെ വന്നല്ലോല്ലേ.
ക്കെ വന്ത് കൊറെ വീടൊക്കെ ആയിട്ടുണ്ടന്ന് പറഞ്ഞ്.
അതിൽ കൊറെേ ആൾക്കാർക്ക് കൊറേ വീട്ടേര്ക്ക് പ്പൊ ഓരോരുത്തര്ക്ക് ഓരോരുത്തര്ല്ലാതായി.
അതന്നെ ഇല്ലാതായ സ്കൂളും ഏഹ് കുടുംബം പോയി ഒക്കെ പോയി പടച്ചോനെ.
ശരിയാണ് ഏഹ് വല്ലാത്തൊരു കാലായി.
ആഹ് അതെ അതെ.
അങ്ങത്തെ ദുരന്തൊന്നും ഈ പ്രാവശ്യൊന്നും ഇല്ലാതിരിക്കട്ടെ.
ആഹ് അതെ അതെ.
പേടിയാണല്ലേ അമ്മള് ഒറ്ങ്ങ്ണ ഒറ്ക്കത്തിലല്ലേ.